ഹലോ
ആ അങ്ങോട്ട്‌ ഒക്കെ മഴയുണ്ടോ
ഇന്ന് ഇപ്പൊ മഴ ഇല്ലകെട്ടോ ഇന്ന് രാവിലെ തൊട്ടേ മഴ ഇല്ല
ആ അതെ കാലാവസ്ഥ തന്നെയാ ഇവിടേം ഇന്നലെ അ ഇന്നലെ രാത്രിക്കാ മഴയൊണ്ട്.
ഇല്ല ഇന്നലെ
ആ അതെ ഇവിടേം അതന്നെ ഇന്നലെപിന്നെ ഉച്ച ക ചെറിയൊരു വെയിലൊക്കെ ഒണ്ടെരുന്നു പിന്നെ മഴന്നരുന്നു പൊറത്തെറങ്ങാൻ പറ്റാത്ത മഴന്നേയാണ്
ആ ആ ഇന്നലെ ന്തൊരു
ല്ല എന്താണ്
ആ അതുകഴിഞ്ഞപാടന്നവിടെ ആ പർണ പോലെ മഴേം വന്നു പിന്നെ ചോർന്നിട്ടില്ല
ആന്നല്ലേ പിന്നെ ഏതോ ഇപ്പോ റെഡ് അലെർട്ടും ഒക്കെ ആയിട്ട്ണ്ട് ഇപ്പോ സ്കൂളിൽ ലീവ് കോഴിക്കോട് ജില്ലേൽ ഒക്കെ അങ്ങനെ പറ ഫോണിലോക്ക കണ്ടിട്ടുണ്ട് മ്മ് ഇന്നിപ്പോ അതന്നെ ആയിരിക്കും സ്കൂൾ മദറസ്സ ലീവ്
അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളു മക്കളോട് മക്കൾ ഇങ്ങനെ ഫോൺ വാർത്ത കേട്ടന്തിനാ റെഡ്അലെർട് നമ്മക് ഇണ്ടോന്ന് നോക്കട്ടെ എന്തിന് സ്കൂളില് പോണ്ട ന്ത്‌ ഈ സ്കൂളില് പോവാത്തന്താണി വെള്ളം കാണാൻ പോവാം
ആ അ
ത്യം പറഞ്ഞ ഈ റെഡ്അലെർട് ഒന്നും കൂളൊന്നും അങ്ങനെ ഒഴിവ് കൊടുക്കര്ത് റെഡ്അലെർട് ത
ആ ഞാനതാ പറയുന്നത് സ്കൂൾ എന്ത് മഴയാണെങ്കിലും സ്കൂൾ ഇണ്ടെങ്കിൽ പിന്നെ അവര് സുരക്ഷിതായി നമുക്ക് സമാധാനാണ് ആ അവിടെ ഇണ്ടല്ലോ പിന്നെ വരുമ്പോള്ള നോ എത്തിയാലള്ളോ നോക്കിയാ മതിയല്ലോ ന്ന് അത് സ്കൂള് ലീവ് കൊടുത്ത ത്താ പിന്നെ നമുക്ക് ഒരു സമാധാനോം ഇല്ല മഴക്കാലായ പ്രത്യേകിച്ച്
ഒരു സമാധാനുല്ല അതാണ് ഉസ് സ്കൂള് ഉണ്ടായൽ അല്ലെങ്കില് ഇത് ഈ മഴയാണ് പെയ്യുമ്പല് സ്കൂളാണ്ട് ഒഴിവാക്കും അപ്പൊ ഞമ്മള് മ മക്കളെ പിന്നാലെ നമ്മള് പോണം മനസ്ക്കൊരു സുഖം ഉണ്ടാവില്ല
ആഹ് അതന്നെ മനസ്സിനൊരു സുഖം ഇണ്ടാവില്ല എന്നാ പെൺകുട്ടികളെ കൊണ്ടങ്ങനത്തെ അങ്ങനെ ബുദ്ധിമുട്ടൂല്ല്യ ഓര് വീട്ടിന്റെ ഉള്ളിൽ ഒതുങ്ങിയിരുന്നോളും മഴയൊക്കെ ആണെങ്കിൽ പൊറത്ത്റങ്ങൂല പക്ഷെ ആൺകുട്ടികൾ വീട്ടിലുണ്ടാവുമ്പോൾ നമുക്കൊരു സമാധ തനിയേ ഇണ്ടാവൂല
ഉം ഞാ
എല്ലാ വീ
ഞാൻ പറഞ്ഞിട്ടോ ഇനി പറയണ കണ്ടിട്ട് മക്കൾ പറയണത് തിങ്കള ഈ മഴ ഞായറാഴ്ച്ച പെയ്താ പോരഞ്ഞ തിങ്കളാഴ്ച്ച തൊട്ട് തിങ്കളാഴ് ആണെങ്കിലിപ്പോ ഇത് സ്കൂൾണ്ടാവൂല ഇനി
എന്നാണ് സ്കൂൾ അവ വധി കൊടുത്താല് മഴ ഇണ്ടാവൂല്ല
അതാണ്
ആ സ്കൂൾ അവധി നല്ല മഴ കണ്ടിട്ടായിരിക്കും സ്കൂൾ അവധി കൊടുക്ക എന്നാ അന്ന് നല്ല വ് ച്ചണ്ടാവും മഴ ഇണ്ടാവൂല്ല അതൊക്കെയാണ് ഉം എന്താ ചായ് കടി
ഞാനെ ഓട്ടടക്ക് അരച്ച് വെച്ചിട്ട് പോയി കെടന്നീങ്ങിയത് കടന്ന് എന്നാൽ ഒന്നാമത് കറ്ക്ക് കൊറച്ചരച്ചു അപ്പൊ കരണ്ടോയി പിന്നെ ഇൻവേട് ഇൻവേട്ടർമ്മല് എത്രത്തോളം കിട്ടൊന്നും അറിയില്ല ഈ കരണ്ട് എപ്പ പോയതാ അറിയില്ല
ആ ഇൻവേട്ടർമേല് മിക്സി കണക്ട് കണക്ഷൻ കൊടുത്തിട്ട
കണക്ഷൻ കൊടുത്തല് ഇന്നട് അയക്കൂല പിന്നെ എന്തിര് എന്റെ എന്റെ പെട്ടന്ന് കയും ആയിനോട് പറയൂല ഈ മഴത്ത് ഏ ഇത് എടുക്കണ്ട. പൊ പൊടി എന്തെങ്കിലും ഇണ്ടെങ്കി അങ്ങനെയാക്കിയാ മതിന്ന് പറയൂലോ കാരണം കറൻ്റ് എപ്പൊ വരൂന്നൊന്നും അറിയില്ല. ലൈ റ്റിന് വേണ്ടീട്ടില്ല കാര്യായിട്ട്. മിക്‌സിയൊക്കെയാട്ട് കൊടുത്തിട്ടുണ്ടെങ്കില് അതപ്പൊ തന്നെ ചാർജ് ഇടൽ. പിന്നെയാണെങ്കി ഫാന് അങ്ങനെ കറങ്ങൂലോ. മഴയില്ലെങ്കിലും
ആ മിക്സി അതെ മിക്സി ഇസ്‌തിരിപ്പെട്ടിയൊക്കെ പെട്ടെന്ന് വിരിയും
അതു പറയും എന്നോട് എനിയ്ക്ക് എൻ്റെ കാര്യം കഴിഞ്ഞാമതീ പറയും. ലൈറ്റിന് പിന്നെ എവിടേം പൊയ്ക്കൊണ്ടി പറയും
ആ ലൈറ്റ് ഫാന് ഒക്കെയാണ് നല്ല കൊതുകാണ് ഇപ്പളേ മഴ പെയ്തു പ്പളേ
ആ അതു പറഞ്ഞിട്ടന്നെ എന്നോട് മിക്സി എടുക്കാൻ അയക്കൂല അപ്പൊ ഞാന് അരയ്ക്കണേൻ്റെ ഇടയില് കറൻ്റ് ഞാൻ അവിടെപ്പോയി അവിടെ കെടന്നുപോയി ഇനി വര ൻ്റെ ബസ് സ്റ്റോപ്പ് ആർക്കും പോവാനുള്ള ബേ ജാറില്ലല്ലോന്ന് വിചാരിച്ചു.
ആ സ്‌കൂളൊക്കെ ഉണ്ടാവുമ്പോളാണ് ഇമ്മക്ക്
ആ ഇന്നലെ അങ്ങനേണ്. ഇന്നലേം കറൻ്റില്ല രാവിലെ. എന്നിട്ട് ഒരാൾക്ക് ഇന്നലെ സ്‌കൂളുണ്ട്. ഒരാൾക്കിണ്ട്. മറ്റോർക്ക് രണ്ടാക്ക് ക്കില്ല ഒരാക്ക് ഉണ്ടായപ്പോ ഞാൻ വിചാ ഞാ വിചാരിച്ചു. അപ്പൊ എന്നോട് പ അപ്പോളാ എന്നോട് പറയണത് യവന് സ്കൂള് ഇല്ലേ. അവന് പോവണ്ടേന്നൊക്കെ പറഞ്ഞ് പൊടീം കൊണ്ടന്നു വച്ചാ മതി കറണ്ടില്ലെങ്കി അതും ഉണ്ടാക്കാ അല്ലാ അത്. ഇന്ന് ഇപ്പൊ എപ്പോ വരുംന്ന് വിചാരിച്ചിട്ടാ. ഇന്ന് രാത്രിക്കക്ക് വന്നിട്ടുണ്ടെങ്കില് കറൻ ലൈറ്റ് ഉണ്ടാവില്ലല്ലോ ലൈ
ആ അതാണ് ലൈറ്റ് ഇല്ലാതെ നിക്കാൻ കഴിയൂല്ലല്ലോ
ആ
ഉം പണ്ണ് പണ്ടൊക്കെയാണ് മൺ ണ്ണെണ്ണ മണ്ണെണ്ണ വെളൊക്കൊക്കെ വയ്ക്ക. ഇപ്പൊന്നും അത് കാ
അതെന്നെ. ഇവിടെ ഒരു കൊടീരിൻ്റെ അന്ന് എൻ്റമ്മ കൊണ്ടോന്നിനി. വെറുതെയായാ ലും കൊണ്ടോന്നീനി. എന്നിട്ടത് കാണാനില്ല ഇപ്പേ. ഇപ്പൊ ഞങ്ങടെ ഇൻവർട്ടറുംകേടാ ഇതിനുമുന്നേ ഈ മഴതൊടങ്ങണേന് മുന്നേ
ൻ്റെ വാർപ്പിൻ്റെ വീട്ടിലൊന്നും ഈ വണ്ണം ണവക്കിണ്ട പെട്ട്
ആണ് അപ്പോഇൻവെട്ടറും കാണാല്ല പീടിയാണെങ്കിൽ അടച്ചും ചെയ്ത് ഇവിടെ എന്നിട്ട് ഇതുല്ല മൈക് തിരിയുല്ല അയില്ഞാന് മണ്ണെണ്ണ വെളക്ക് ഞന്ന്കുറെ ത്തെരഞ്ഞോക്കി അ കൊണ്ടന്നപ്പംഞാൻ ന്റെ മ്മാനോടർഞ്ഞ് എന്തിനാ തിന്റെ ക്കെ ആവശ്യം ആ അതൊക്കെ എന്തിനെയെങ്കിലും വേണ്ടിവരും തെരഞ്ഞ്ട്ട് കാണാല്ല ആയിലിന്റെ പുത്യാപ്ല പോയിട്ട് മക്ക്കറന്റ് പോകുമ്പോ കത്ത്ണ ബൾബ്ണ്ടല്ലോ
ആ ആ
ഈ കൊണ്ടെന്ന് പിന്നെ ബെഡ്റൂം റെഡിയാക്കി വേറെ ഇൻവെട്ടർ വാങ്ങി അപ്ലക്കാണ് അയിന്റെ വേല മന
ആ അപ്ല ളാണ് വെല മനസ്സിലാകുന്നത് പണ്ട് ഞാനൊക്കെ ചെറിയ കുട്ടിക്കാത്തെക്കെ ന്റെവീട്ടിലൊക്കെ മണ്ണണ്ണ വെളക്ണ്ടായിന്നു അന്ന് വൈന്നേരായാല് അന്നൊക്കെ കറന്റ് എപ്പോളും പോയി നല്ലോ കാരന്റ് വൈന്നാ ഓലെ എന്റെ വല്യമ്മ ഇതേപോലെ മണ്ണെണ്ണ ഓല പണി താണ്
ആ അതുണ്ട് അത് ന്റെ വീടിന്റെ ഇൻക്കുണ്ടതേപോലെ ഒരുമ്മ മ്മണ്ടാ യിനി അത് ങ്ങാട് നിൽക്കാൻ വരുമ്പോൾ പ്പന്റെമ്മ എന്റെ വീട്ടിൽ നിൽക്കാൻ വരുമ്പോ ഏത് കര ന്ത് ണ്ടകിലുംഒ വൈകുനേരം മുന്നേ ആയാൽ വെളക്കെക്കെ ഇട് തൊണ്ടരി
ആ ഓലക്കിപ്രായം ള്ള ആകാര് വീട്ടിലുണ്ടാകുംബോങ്ങനെയാണല്ലോ ഇപ്പോഴൊന്നും ഇല്ലാട്ടോ ഒരു വീട്ടിലെ ഒരു മണ്ണെണ്ണ വിളക്ക് ഓക്കേ കുറെ കാലായി കണ്ടിട്ട് അങ്ങനെയായിരുന്നു ഹലോ ഹലോ ഹലോ ഹല്ലോ ഹലോ